ലോ, ആഹ് കേക്ക്ന്നില്ലേ? ആഹ് കേക്ക്ന്ന്ണ്ട്. സുഖല്ലേ?
ആഹ്, സുഖം.
വിശേഷം. മക്കളൊക്കെ പോയോ? ഴിച്ച ട്ടികളൊക്കെ സ്കൂൾള് പോയോ? ഓഹ് ചായുട്ച്ച്.
ള്ളൂ നാല് മാസ പ്രായായ്ട്ടൊള്ളൂ.
അയ്ശെരി. ആഹ് പിന്നേ വേറെന്തൊക്കെയാ ഉം ഭഷണൊക്കെ കയിച്ചോ?
ആഹ്, കയിച്ചു.
എന്തേ കയിച്ചീ രാവിലെ?
ഇന്ന് രാവിലെ ദോശിം ചിക്കങ്കറിം
ഉം. ഷണൊക്കെ ണ്ടാക്കോ?
ഏഹ്.
ഭക്ഷണൊക്കെണ്ടാക്കോന്ന്?
ആഹ്, ചെൽതൊക്കെ
അയ്‌ശെരി. വീട്ടിലാരൊ
അയ്ന് രണ്ട് രണ്ടോട്ത്തുമ്മാരാണ്ടാക്കാ ഞമ്മക്ക് എല്ലതൊര്ക്കി കൊട്ത്താ മതി.
ആഹ്, ആഹ്, ആഹ് അയ്ശെരി. ചെറ്യേ കുട്ട്യൂണ്ടല്ലോല്ലേ
ആഹ്, ചെറ്യേട്ടിണ്ട്. ൻക്ക് ഓപ്പറേഷനേനി.
ആഹ്, ആഹ് ആ ആ ആ ഭർത്താവ് നാട്ടിലില്ലേ?
ആഹ് നാട്ടില്ണ്ട്.
എന്തായിരിക്കെലെ വർക്ക്.
ഏഹ്.
നാട്ടിതന്നെ ആയിരിക്ക്യുലേ വർക്കെയ്യുന്നെ.
ആഹ് നാട്ടിലോട്ടോ ഓടിക്ക.
ആഹ് ശെരി. എന്ത
ങ്ങളസ്ബൻ്റ് വടെ നാട്ടില്ണ്ടോ?
ല്ല്യല്ലാ പൊർത്താ. പിന്നെ, വേറെന്തല്ലാ വിശേഷം.
വേറെ ത്താങ്ങനെ
ങ്ങ് അന്റെ വീട്ട്ലാണോ ള്ളെ അല്ലേ ഹസ്ബൻ്റ്ന്റെ വീട്ട്ലാണോ?
ഞാന്പ്പന്റെ വീട്ട്ല്.
ഡെലിവെറി കയിഞ്ഞ്പോയില്ലാ.
ഡെലിവറി കയിഞ്ഞ് പോയി പോന്ന്.
ആഹ്, ശെരി. ഉം റിയന്നായോണ്ട്. കൊറെവടായ്രിക്കൂലേ. ഉം ഉം
ഇങ്ങള് മക്കളൊക്കെ സ്കൂൾള് പോയോ?
ഹോഹ് മക്കളെല്ലം പോയി.
എത്ര മക്കളാ
മൂന്നാൾണ്ട്
മൂന്നാം
ആഹ്
പെങ്കുട്യോളാ
രണ്ടാൻകുട്ട്യോളാ ചെറുത് മോള്
ഉം ചെറിയൂട്ടിയെത്രീല്ല
ചെറിയുട്ടി ഒന്നാം ക്ലാസ്സിലാ
ഉം
ആള് പ്ലസ് വൺ ഓഹ് ഇപ്പന്ന എല്ലാരുണ്ട് വീട്ടില് ആരൊക്കെണ്ട് ഹസ്ബൻന്റെ വീട്ടില് ആരൊക്കെണ്ട്
അസ്ബൻ്റിൻ്റെ വീട്ടില് മൂന്നേട്ടന്മാരും ഒരനിയനും മൂന്ന് നാത്തൂനും ന്ടി
ആഹ് കൊറെ ആൾ ഒള്ള ഫാമിലിയാല്ലേ ഉം ഇവിടെ എത്രാള്ണ്ട്
എനക്ക് ഉമ്മയും ഉപ്പിയും രണ്ടാംഗ്ളമാരും മൂന്നാംഗ്ള ഉണ്ട് ഇനി ഒരാംഗ്ള മരിച്ചോയി
അന്തേ പറ്റി
ഓന് രണ്ട് കിഡ്നി ഇല്ല ഡയാലിസിസ് ചെയ്യന്
ങാ ശരി ചെറുപ്പത്തിലേ ഉള്ളതാണോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആയതാ
ഓന് ഓൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ തുടങ്ങിയതാ
ശരി എന്റെ താഴെആയിനോ
വയസ്സിനെന്നാണെങ്കി ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ
ഏ അഴ്ശരി കൊറെ മുന്ന അയച്ചതാല്ലേ
ഓ ആറ് കൊല്ലം ടയാലിസെയ്ത്
ആഹ് ഉം ഒന്നും ചെയ്യാൻ പറ്റില്ലാലോ
ഒന്നും കിഡ്നി മാറ്റിയോര് കല്യാണം കഴിച്ച് ഓരോ കുട്ട്യാൾണ്ട്
അയ്ശരി എല്ലരും വീട്ടിലിണ്ടായിരിക്കും
ഓല്പ്പോ ഓലെ വീട്ടിലാ
ഏഹ് ഉം ഉ ആഹ് ശരി ആഹ് ഹസ്ബൻഡന്റെ വീട്ടിൽ എല്ലാരും വീട്ടിൽ തന്നാണോ ഏട്ടന്മാനൊക്കെ
അല്ല രണ്ട് ഏട്ടന്മാര് വേറെ പോയിന് ഒരേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല
ആഹ് അത് ശരി
പിന്നെ ഒരു അനിയേന് പെണ്ണെട്ടാണ്ട്
ആഹ് അതൊക്കെ കല്യാണം കഴിച്ചു പോയിക്കിട്ടെ ഉം അമ്മ എല്ലാരും ഉണ്ടായിരിക്കും അവിടെ
ഏഹ്
ഇപ്പെ മ്മേക്കെ ഉണ്ടോ അവടെ
അവടെ ഇപ്പല്ല മ്മണ്ട്
ഉ ഉച്ചയ്ക്കുള്ള ഫുഡ് ഒക്കെ ആയോ
ഉച്ചക്കൊള്ളൊക്കായി
മക്കമാക്ക
രാവിലെ തന്നെ കയ്യും
ആഹയ്ശരി എന്താ സ്പെശല് എന്തേലും ഉണ്ടോ സ്പഷ്യലൊക്കെ ഉണ്ടക്കോ
സ്പെശ്യല് അങ്ങനെ ഒന്നുംണ്ടാക്കൂല ഒരു മിനിറ്റിട്ടോ
ഉം
ഹലോ
ഹലോ പറഞ്ഞോ
അത് കാക്ക വാങ്ങി ആഹ് ഒള്പ്പോ ഒറ ഓക്ക് പന്യായിട്ടേ ആഹ് പെൺകുട്ട്യാ
ഏഹ് ഏഹ് കൊറേ നേരോറ്ങ്ങോ
കൊറേ രാത്രിയോക്കെ ഓറക്ക് കൊറവാ
അത് ശെരി പകല് ഒറങ്ങായിരിക്കും
ഉം പകലോള് കുളിഴ്ഞ്ഞാണ്ട് നല്ലോം ഒറങ്ങും
പിന്നെത്താ വിശേഷം
പിന്നെന്താ
കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയോ ഓഹ് എല്ലും രാവിലാവും കുട്ട്യേക്ക്‌ കൊണ്ടോവാനും വേണം അതോണ്ട്
ആഹ് അതോണ്ട് വേം തീരൂല്ലേ
ഓഹ് വേഗം കയ്യും ഒമ്പത് മണിയാവുമ്പോക്ക് ഫുഡോക്കാവും
ഏഹ് കുളിയൊക്കെ കഴിഞ്ഞോ ഇങ്ങള് ഒറ്റ വീടായോ
ഇപ്പിം ഇമ്മിണ്ട്
ഏഹ്
ആഹ്
ഇങ്ങള് ആഹ് ആഹ്
ഉം
ചെററ്യേ മോനാ അവ്ട്ത്തെ
മോന് ഒരു മോനേള്ളൂ നാല് പെങ്ങന്മാര അവരൊക്കെ കല്യാണം കഴിച്ചു ഉം
ഇങ്ങളെ വീട്ടിലാരെക്കെള്ളേ
വീട്ടിലിന്ക്ക്‌ രണ്ടനിയമ്മാര്
ഏഹ് ഇങ്ങളൊരു പെൺകുട്ട്യോള്ളൂ
അതെയതെ ഉം എന്റെ അനിയന് കല്യാണം നോക്കുന്നുണ്ട് ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ലോ അലോ ഹലോ ഹലോ